ആഹ എന്തൊക്കെ ഓ ഇന്ന്പ്പ ഇത് രാവിലെ മുതൽക്ക മഴന്നയാണല്ലോ പുറത്തക്ക് ഇറങ്ങാൻ പറ്റാതെ
ആ ആ
നല്ലൊരു വെളിച്ചൊക്കെ കണ്ടിരന്നിട്ട് ഇന്റെ തിളച്ചച്ച് കൊറേ തുണിപ്പ ഞാനും ഉളക്കെ തുണിങ്ങിപ്പക്കെ ഇങ്ങോട്ട് തിരിഞ്ഞീന്നണ്ടാ മഴട് പെയ്യു പിന്നും കൊണ്ടിടും മടങ്ങാ പോരും അങ്ങനെ കൊറെേൊക്കെ നടന്നന്ന് പിന്നെ ഞാന് ഉച്ചക്ക് കൂടെക്കെടുക്കാം ആ ഡീട്ട ഞാാന എന്ത്ാ പണി ഞാന് വിട്ടതൊക്കെണ്ടിടുത്തോറന്നച്ചു അല്ലെങ്കിൽ കണ്ണണ് ഉറക്കന്നാ പിന്നെ മഴ പെയ്യാലും മിണ്ടീപ്പ നഞ്ഞ കറക്ക പറന്നു
ആ ഞാൻ പുൊറത്തു പോണ്ടയിടലില്ല ഞാൻ പുറത്തക്ക കൊണ്ടോയിടില്ല അതെയ ഞങ്ങളെ ഓട്ട് വരെ ആ ഓട്ട്ുവരല്ലേ അപ്പൊ ഞങ്ങ ചോറട അായല് കെട്ടിിക്കയാണ് ഞങ്ങള പേര ഞങ്ങള് പേര ഇന്നാ വരണേ
ആ
ഞാൻ അപ്പൊ നാലൂറ അങ്ങോട്ട് അയല് കെട്ടിക്കണ ഞൻങ്ങട്ടും എങ്ങോട്ടും കൊണ്ടയിടലല്ല
അപ്പൊ നിങ്ങള് ചേടിക്കൊക്കെ ആയല് ആ
ോളൂ ഉ ച്ടിക്കൂടാ നാലറ ആല്ല മുന്നിൽ മാത്രമേ ഉള്ളൂ ഉ ഒയിവാക്കിട്ടിട്ടോളോ ആ ആആ പിന്നെ മ മഴ തുള്ളി മുറിയതെ പെയ്യാണിച്ച ഞങ്ങളെ ഇല്ലേ അവിടെത്തന്നെ ഉടല്ലേ ന ണങ്ങല ഉണ്ട് പിന്നെ ഉ പിന്നെപ്പോൊ ആ് ഞാൻ എന്താ മെഷീൻ ഉണ്ടാാവോണ്ടായാലോ ീ കണ്ടക്കാർടയ അപ്പൊ പിന്നെ എളപ്പം ഉണങ്ങലുണ്ട്ോ ഉ മറ്റേത് നമ്മൾ നമ്മൾ കൈക കൊണ്ട് വീ്യുമ്പോ അത്ര തന്നെ വെള്ളം പോകലല്ലോ വള്ളം പോക ല്ലോ നമ്മള് കൈ്യോണ്ട് പിയുമ്പോ ഉം അങ്ങനെയൊക്കെ കാട്ടലന്നെ
ഇപ്പ അങ്ങനെ പ്യാതായിട്ടേ നമ്മളിപ്പ അങ്ങനെ പ്യാ തീ തീരെ പോവല പ്യ എക്ക് തീരെ പ്യാൻ വയ്യ തീരെ പിയാൻ ൻ വയ്യ ഞാൻ പീഞ്ഞ
ശരിക്ക നമ്മുക്ക് കല്ലുമ്പ തിരുമ്മളാ നല്ലത് ആഹ കല്ല്മ
ഈ കാക്കന്റെ പേര ഇണ്ടാക്ക പേര കൊണ്ടടോ
ആ് അവിടെ കൊണ്ട പോോടെേ അവിടെര ആ അ നേരാക്കിയിട്ടില്ല മഴത്ത്ോരാതെ നിക്കൂലേ അപ്പളൊക്കെ ഞങ്ങള് അങ്ങോട്ട് പോകും
കല്ലുമ്മതന്നെന്ന്
ആഹ് ആ ഞാനിപ്പോ കല്മക്കന്നെ ഇറങ്ങലില്ല ഒറ്റക്കും കൂടി ആകുമ്പോയി പണികളൊക്കെ പാട കഴിഞ്ഞ് കിട്ടൂല
ഞങ്ങള് വല്യയ വല്യയ പെരിം കുടിം കൊറേ അടി ചാനും തൊട്ക്കാനും ഒക്കെ ഉണ്ടാവും ആ അപ്പോ എല്ലാ എല്ലാതും ഞാനെന്നെ ചെയ്യേണ്ടെ അപ്പൊ ഞാനിപ്പോ ക ക്ക് പോക്കില്ല
പ്പൊക്കയ്ലണ്ട് കൊണ്ടെയിടും
ആ
അല്ലെങ്കി അല്ലെങ്കി മൂന്ന് മണിയാകോളം പണിട്ക്കേണ്ടിവരും
ആ
പിന്നെന്താ പൂച്ച എത്തിമ്പാളി നടക്കാപ്പൊ ഈ എർച്ചിന്റെ മണം കേട്ടതും പൂച്ച ത് ഇവട്ന്ന് പോണില്ല
ശരിയാണ് ഒക്കെ അത്ര
ആന്നെ ഓ വാതിൽ തുറക്കുമ്പത്തേ മെല്ല ചാരി വെച്ച മെല്ലെ വന്ന്ങ്ങാണ്ട് ഉന്തി തൊർക്കും
തൊർക്കൊ ഞ ഇവട്തൊക്കെ ഉന്തി തൊർന്ന് തിന്ന് നീചോവും
ആ ഇവടെ രാത്രിക്ക് ആ ആ
മീന് വെച്ചാ പിന്നെ തപ്പട്ച്ചു പോവും പുള്ളും തിന്നും
ആ മണഓൽക്ക് കിട്ട്ണ്ന്നാവോ
ആ ഇന്റെ മാപ്പൾക്ക് എന്താ പണിന്നറിയൊ പൂചാള്ങ്ങനെ ന്നൊലോളിക്കുമ്പോ പൊര്ച്ച മീനാണ്ട് ഇട്ടോക്കൊ ടോ
ആആ
എർച്യോക്കെ അങ്ങൻതന്നെ ഞാന്ന്ട്ട് സമ്മയ്ക്കൂല ഇങ്ങൾ പൊയ്ക്കോളി അട്ന്ന് കട്ട്ന്ന്ണും പോരാ ആ ഇജണ്ട് പർഞ്ഞയ്രില്ലാ ന്നർഞ്കാണ്ടാണ്ട് ഇട്ടോട്ക്കും ഓലും തിന്നട്ടേന്ന് അല്ല തിന്നയ്ഞ്ഞിട്ട് മുള്ളല്ല ഇട്ടൊട്ക്കല് അയിറ്റക്ക്
ആ ആ ആ
പത്തെണ്ണം ഒപ്പ ഉണ്ടാവും മീന്റെ മണം എർച്ചിന്റെ മണൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഒച്ചപ്പാട്ണ്ടാക്കിട്ട് എല്ലാരും വരിവരിക്ക് നിക്കിന്നറിം അല്ലാരും ഒതുങ്ങിന്നോളി അറ്റൻഷനായി നിക്ക പിന്നെ ഏ വരിവരിക്ക് നിക്കിം തര ഞാന് ന്നറിം ന്ന്ട്ട് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് എണ്ണി ഇട്ടൊടുക്കും മീനൊക്കെ അങ്ങനെ ഇട്ടടുക്ക്ണോ ചെൽപ്പൊക്കെ പൊര്ച്ച മീന് ചെലത് രസം ഇല്ലെല് തിന്നൂലട്ടാ അപ്പൊറ്റയ്ക്ക് ബിസ്മിം ചൊല്ലിആണ്ട് കൊടുത്താളെന്ന് പറഞ്ങ്ങാണ്ടേ അല്ലാ ഓരിചൊട്ക്കും കടെന്നമാരി എർച്യോക്കെ കൊട്ന്നാലൊക്കെ അങ്ങതന്നെ
ഉം ഉ നല്ല കാര്യം തന്നെണ് നമ്മളിപ്പോ വേസ്റ്റാക്കി കളിണത് കൊട്ടീക്കിട്ട് അ ചീഞ് നാറി പോകല്ലേ പൊർത്ത്ക് ട്ടാ അയ്റ്റക്ക് തിന്നാലോ പക്ഷെ ഞമ്മളെ മാരി ഞമ്മക്ക് അങ്ങൻത്തെ സൗകര്യങ്ങളൊക്കെണ്ട്
ഞാന് പെര്ന്നാക്കെ ഇന്നോട് ന്റെ മാപ്പള എപ്പൊളും പറിം പെര്ന്നാക്കെ എല്ലാ പെരുന്നാക്കും ചോറൊക്കെ കൊഴച് ട്ടൊട്ക്കും എർച്യോക്കോ പൊര്ച്ച എർചിക്കെ അതേ പടി ഓരുത്തർക്ക് ഓരോ പീസാക്കിട്ട് കൊടുക്കും ങ്ങള്ള്ള പൂച്ചക്ക് അനെ എട്ടെണ്ണം പത്തെണ്ണം ണ്ടടോ അഔത്തൊക്കെ ങ്ങട്ട് വരും മണം പുട്ച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുക്കലുണ്ട് ഉ ത്ര പൂരണ്ട് ണ്ട് കൊറെക്കെ നായിക്കളൊക്കെ പണിയ്ച്ചു അല്ലെങ്കി അയ്ലേറണ്ടാവും ട്ടേ കോരാമാണ്ടിണ്ടാവും അൻക്ക് കോയ്ക്കള്ണ്ടാ കോയിക്കള്ണ്ടാ
ആ കോഴികള്ണ്ട് കോഴികൾ ഉമമാക്ക് കോഴികളൊക്കെ വാണം ഉം അപ്പുറത്തി ള്ളോലൊക്കെ എങ്ങനെ ഓരോന്ന് പറയും ന്നാലും തന്നെ മ്മാ ഉം കോഴികള് വേണം.
ഉം ഇങ്ങക്ക് കോഴേള് വളർത്തിയ രണ്ട് കാര്യാണ് ല്ല കടേല് കൊണ്ടയ്ക്കും ചെയ്യാലോ നാടൻ കോഴി അർഞ്ഞാണ്ട്
ഏ ന്താ ച്ചാ ഞങ്ങളെ ന ഏഹ് നാടൻ കോഴിക്കൊക്കെ ആളിപ്പോ നല്ല രസമുള്ള കോഴിക്കളൊക്കെ കണ്ടിട്ട് ഇൻക്ക് കൊടുന്നു രും കടേന്ന് കട ങ്ങട്ട് കൊട്ന്ന് രും ഇവിടെ രണ്ടീസമിങ്ങനെ നട കോഴിക്കളെ നായിക്കളെ പുട്ച്ചുണ്ടാവും എന്നും കൊടുന്ന നായ്ക്കള കൊണ്ടോവാ കോയ്ക്കളെ വെറുതെ ഇണ്ടാക്കാണ് മോളെ ചോറും തീറ്റൊക്കെ കൊടുത്തിട്ട് നായ്ക്കള് ഇങ്ങനെ. ആണ്ട്
ആ ന നായ്ക്കള ശല്യം ബടിണ്ട്..... ആ നായ്ക്കളെ ശല്യം നല്ലോണംണ്ട് ഇവിടെ ഉം ഇന്നിപ്പോ ഒരു മുട്ടട്ണ കോയിനാണ് ഇപ്പോന്ന ലെ
ആഹ്
ഇന്നലെ ഒരു മുട്ടട്ണ കോഴിനെ കാണല്ല നാല് മുട്ട ട്ന്ന കോഴികൾ ഉണ്ടായിരുന്നു ഇപ്പ മൂന്നെണ്ണം ഒള്ളൂ ഏതേന പോയി ഒരു തുവലിന്റെ പൊട്ടും കൂടി വടെ
അതങ്ങനെ തന്നെ ഓല് പിടിച്ച ചങ്കി പിടിച്ചാ നമ്മള ഒന്നും അറിയില്ല.....
ച്ച് വല്ല കാട്ട്ക്കും എവിടുക്കലും കൊണ്ടോയി
അതന്നെ.
ഉം കാണാല്ല നമ്മള് കൂടെടക്കാനും താ ആ മ്മാൻ്റെയ്നി
ഓ
മ്മാക്ക് കോഴികളെ എപ്പളും വേണം.
ഉം ഞങ്ങളുടെ അടുത്തുണ്ടായി നി ആ അതന്നെ ഞാന് അങ്ങൻതന്നെ പഞ്ചായത്തിന് കിട്ടീന്ന്
ഉം ഉം എനക്ക് അമ്മായിമ്മ ഇണ്ടോ
ഇൻക്ക് അമ്മായിമ്മൊന്നുല്ല ഞാാനിങ്ങനെ എഴുതി കൊടുത്ത്ട്ട്ക്ക് കിട്ടീന്ന്
ആ ആ അല്ല അങ്ങനെ വിധവകൾക്ക് അങ്ങനെ
അങ്ങനൊന്നല്ല ഇത് ഏ ഇത് കുടുംബശ്രീന്നെ നമുക്ക് കിട്ടിയതന്ന് ഞാനെഴുതി കൊട്ത്തീന്ന് വാണാ ടീന്ന് പോയ്ച്ചപ്പോ അങ്ങനെ. കിട്ടീട്ട് കൊടുന്ന് ഇതാക്കി വലുതാക്കിൊക്കെ ചെയ്ത് ഒക്കാ ചത്തോട് കൊറേ ഉണ്ടായിന്ന് എന്റെ നാത്തൂനിപ്പ് കിട്ടി അപ്പ നാ നാത്തുൻക്ക് കൂട്ല്ലാത്ത കാരണം നാത്തുവിന്റെ പേര വടെ ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളു അപ്പൊ തത്താക്കും കിട്ടി ഓല് വേ പഞ്ചായത്ത് ആണ് ഞങ്ങൾ വേറെ പഞ്ചായത്ത് താത്താക്ക് നാലെണ്ണം കിട്ടി താത്ത ഓൽക്ക് കൂട് ഇല്ലാഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നാ കോഴിനെ എല്ലാം രണ്ട് മൂന്നൂറി ഇങ്ങോട്ട് തന്നിക്ക്ണ് നല്ല മുട്ടയിടണം വല്ല്യ ഉണ്ട
ആഹ് ദിവസോ മുട്ടിടുന്നു ഇവിടെ അഞ്ചു കോഴികളുണ്ടായിന്നു ആ അ അഞ്ചു മുട്ടി ആ ആഹ് പൊരി പൊരൂല ഇവിടുത്തെ ഒന്ന് അതേമാതിരി പൊരിൂല പറഞ്ഞിട്ടേ പൊരിഞ്ഞുട്ടോ എന്നിട്ട് എന്തായന് മുട്ടൊക്കെ വെച്ച് കൊടുത്തു അതില് താത്താരൊക്കെ പറഞ്ഞു ആ വിരിലമ്മ വെച്ച് കൊടുത്തിട്ട് കാര്യില്ല ആ് ആയിറ്റ തോണി ആ കുട്ട്യാക്ക് പോരിച്ച് കൊടുത്താളി അയലും മെച്ചം എന്നൊക്കെ പറഞ്ഞു അപ്പൊ മ്മ പറഞ്ഞു ഏതാലും അങ്ങ നൊവട്ടെ പാവാണ് അങ്ങനെ കൂട്ടുന്നത് നമുക്കൊരു മൂന്നോ നാലോ മു മുട്ട കൊറച്ച് മുട്ട വെച്ച് കൊടുക്കാറഞ്ഞിട്ട് കൊറച്ച് വെച്ച് കൊടുത്തു അത് ഫുളള് കേടന്നു ആഹ് പിറ്റേ ഉം ഉം ഉം അയിന്റെ ഉള്ളിൽ ഇരിക്കണൊക്കെ ഉണ്ട് പിന്നെ പക്ഷെ എ ട്ടന്നാ വിരിയാന് ഒക്കെ കെട്ട് പോയ്ക്കാ
ഞങ്ങള് മുട്ട ഉണ്ട ഉണ്ട് അല്ല ഉണ്ട മുട്ട.. മുട്ട വല്യ മുട്ട എന്നിട്ട് ആ മ്മള് വെച്ചെടുത്തിട്ട് ഉണ്ട ഉണ്ട കുട്ടികൾ വിരിഞ്ഞിന്ന് തൊടുമ്പോ വെൽവെറ്റ് പോലെ ഉം പിന്നെ കളുത്തിും മുടില്ലാത്ത കോഴി കുട്ടികളൊക്കെ ഇന്ന് വിരിഞ്ഞീന്ന് അതൊക്കെ ഇണ്ടായിതിനൂടെ ഒക്കെ ഇപ്പൊ ചത്ത അഞ്ചാറ് കുട്ടികളും ചത്ത് രണ്ട് മൂന്ന് ചേക്കോഴ ഒക്കെ ചത്ത് പോ ഒരു പത്ത് പന്ത്രണ്ട് കോഴിക്കോ ചത്ത് ഞാൻ ആകെ രണ്ട് മൂന്നെണ്ണം ഒള്ളൂ പോ അസുഖം വന്നിട്ട് പിന്നെ നായ്ക്കള് കുറെ പിടിച്ചോണ്ടായി ചെയ് നല്ല കൂട് നറച്ച് കോയിക്കളുണ്ടായിരുന്നു
ആഹ് ആഹ് ഉം എനക്ക്ല്ല ഇഷ്ടണു ഞാൻ കോഴളത്തൊടൂല
മുട്ട വന്റെ മുട്ട കോഴക്കള ഇട്ട മുട്ട തരൂല അമ്മ കുട്ടികൾക്ക് തരിലേ
ആ തരുഎ എടക്ക ഇടക്കെ വെക്കാ ഇടക്കൊക്കെ വെക്കാണെങ്കൽക്കുഞ്ി ജ്യോ
ഏ എങ്ങനെ
എടക്കൊക്കെ ഏ വായക്ക് കൂടും ചെയ്യുന്നതേ
അ
മുട്ട എടുത്ത് തന്നാനെ അനും ഇല്ലാ തീറ്റ എടുത്ത്
അല്ല അ ആളണ്ട് അതങ്ങന തന്നെല്ലോർത്ത് വ വല്ലിമാരങ്ങനെ തന്നെ വയേ കുട്ടികൾക്ക് കണ്ട കൂടും അമ്മക്കും കണ്ട കൂടും കൊതിന്റെ പരലന്റെ അങ്ങനെ പറയാ മുട്ടങ്ങോട്ട് കണ്ടാല് കോഴക്കള ആട്ടി പോയിപ്പിക്കും തീണ്ടുമ മരൊക്കെ തൂരാനൊക്കെ തഞങ്ങൾ പെരേൽ ല്ല എന്റെ വീട്ടില് നേ ത ഇണ്ട് ഇവിടെ തൂര അങ്ങെ അതുങ്ങളെ ഒരു കോഴക്കളും ഉണ്ട് ഇങ്ങളും ഉണ്ട് തന്ന താട്ട് ഇത് വളം പാന്ന് അടിച്ചെടുക്ക വെക്കും കോഴക്കളള അടിച്ചു മണ്ടിക്കും ചെയ്യും ഉ്മാര മ മുട്ടാണ്ട് വീഴൻ കാത്തിക്ക എന്റെ അഞ്ചത്തിതാ അഞ്ചത്തിള രണ്ടാള് വന്നാലും ഓര് പുങ്ങിട്ടും പൊരിച്ചിട്ടും എല്ലത് പല വിധം ഉണ്ടാക്കും അടി ചെന്നമാന്റെ പാത്രം മുട്ടപാത്രം നിറച്ച് മുട്ട ഉണ്ടാവും
ആ ആ
മാറി എടുത്തൊണ്ടിരും കോഴക്കളെ ആട്ടിമണ്ടിക്കാനൊക്കെങ്ങക്കോണ്ട് പറ്റും പിന്നെ കോഴക്കളോട്ട് കാണിക്ക- മുട്ടക്ക് വറ്റു കുണ്ടിലൊക്കെയ്ക്ക കുണ്ടില തൂര്ന്നാ ഏ ആയിക്കോടെ തന്നെയാണ് ഈ ഇടുന്ന തന്നാര്
ആ തിന്നാൻ പറ്റുന്നില്ലേ
അത് നിന്നാൻ പറ്റ ഇത്ങ്ങക്കെ കോരിടാന എന്താ ഒരു എന്താണ് ചകിരി ഇത്തിട്ടാണ് കോരിട്ടാ പോ പോ ഇങ്ങരെ പായി പററതൊക്കെ പറര ഇ ഭങ്കര ഇപ്പ പടുത്ത് ഞാൻ വെറുതെ ചോദിച്ച എന്താായികള കോഴിക്കുട്ടികള് ഒാള ഞാൻ ചെന്നപ്പോൾ രണ്ട് കോഴ കോരാക്ക പത്തെണ്ണ ഒരാൾക്ക് പന്ത്രണ്ടെണ്ണായിട്ട് വിരിഞ്ഞിട്ട്ണ്ട് മ്മ അങ്ങനെയല്ലമ്മ അമ്മ വെച്ചിട്ട് വിരിയാതായപ്പോ പഴം കൊണ്ട് വ വെച്ചണ് ഇപ്പപ്പോൊ ഫ്രീ ആണ് ഇപ്പപ്പ പോണോന്നില്ല ഇപ്പൊ അതൊക്കെ ഗൾഫിലൊക്കെ ആയിരുന്നു ഇപ്പ ഇപ്പൊ നാട്ടില ലൊക്കെ ആയപ്പളെ പിന്നെ കൊറച്ച് പിന്നെ കടലൊക്കെ ആയിരുന്നു ഇപ്പ തീരെ വെയ്യാതൊയപ്പോ പോയി അ ഇപ്പ അതിന്റെ പിന്നാല എങ്ങനെ നടക്കും വല എങ്ങനെ കെട്ടിട്ട് അയിന്റെ ഉള്ളില ആാക്കും നല്ല രസംുണ്ട് കാൽമ സൂസള്ളതും തലമ പൂവള്ളൊക്കെ ഉണ്ട് കോഴിക്കുട്ടിയാൾ
ആ ആഹ് ആ ഇമ്മിപ്പി ആ ഇമ്മിപ്പ അങ്ങനെ നടക്ക ക്ക കറലേക്ക ഓലിക്കൊരു
പണി ഇഷ്ടാൻ പോൂലുണ്ട് പെണ്ണെ പേരെത്തെ പണി മുഴുവൻ ഉമാനെ എടുക്കണമായി ൊന്നും പറ്റൂ എന്നിട്ട് പ്പൊ പുതിയ കട്ടിക്ക കൊൂടുന്നത് അപ്പത്തെ പെണ്ണാള ഒന്നും അയിന് രണ്ടാ ആണുങ്ങളാ രണ്ടാങ്ങളാരാണ്. ഒരു ചെറിയേകു കുട്ടിണ്ട് ഓക്ക് ഓളെന്നും അയ്ന് കിട്ടൊന്നുല്ല. നമ്മളൊക്കെ നേരെ മറ്ച്ച് ഇന്റെ അൻജത്തിയാലൊക്കെ ഓലൊക്കെ നല്ലോം കോഴിക്കളെ ആർക്ക് ആർക്ക് ഒരാ ഒരാൾ കെട്ടീട്ടില്ല കിട്ടിട്ടില്ല ഓന്ക് മുട്ടായി കൊടുത്തുവിട്ടിട്ടുള്ളു പറഞ്ഞിട്ടിക്കിന്
ആ ആ
അപ്പൊ ഉമ്മാക് അല്ലെങ്കിതന്നെ മിറ്റട്ച്ചേരും ഉമ്മ മുക്കിയവാറും പണി ഉമ്മന്നെ ഇട്ക്കണം. അപ്പം ഇമ്മ അയ്ന്റെ എട്ക്ക് ഈ കോയികൊലപ്പം ചോയ്ക്കൊരീ ഇപ്പൊ വിള്ച്ചപ്പളാ അപ്പ പറിയാ ഒക്ക കോയിക്കള് ചത്തപ്പം ഞങ്ങലോട്ത്തും ചത്ത്ക്ക്ണ് നിങ്ങൾത് മാത്രല്ല. അതേപോൽതന്നെ പച്ചപ്പകലും മിറ്റത്തും ആ ഇമ്മാക്കേ ഇങ്ങള് ഞാൻ വെർതെ പർഞ്ഞേ അല്ലണ്ട് ഞാം ഇപ്പാനെ ഇപ്പ ഇഞ്ഞ് ഇങ്ങട്ട് വരുമ്പ പൊർത്തിനക്കാ ഇപ്പ വെച്ച ഫുള്ള് വിരീണ്ട്ന്ന്. അങ്ങനെ ഞാ പറഞ്ഞ് ന്റെ മാപ്പൾനോടർഞ്ഞ് ഇപ്പവെച്ച നല്ലോ വിർ